കേൾക്കുന്നുണ്ടോ?
ആഹ് കേൾക്കുന്നുണ്ട്. എന്താ വിശേഷം?
നല്ലതന്നെ. എന്താ പരിപാടി, ചായപ്പണി ഒക്ക കഴിഞ്ഞോ?
ചായ കുടിച്ചീല്ല്യ. മക്കളിപ്പോ വല്യോ ഇപ്പൊ വന്നിട്ടൊള്ളു.
ആഹ് ശരി. ഇങ്ങളേല് വോളിയം കൊറവുണ്ടോന്ന് നോക്കോ.
ആഹ് ആഹ്. ഇല്ലല്ലോ ഫുള്ളാണല്ലോ.
ആണല്ലോ ല്ലേ. ഞാൻ ചോയിച്ചതാണ് ഇത്തിരി ഒര് പതുക്കെ പോലെ തോന്നിയതോണ്ടേ. ഉം എന്തു ഏഹ് എത്ര മക്കളാ ആഹ് കുടിച്ച്. മൂന്നാളാ.
ഉം.
ഏഹ് ആൺകുട്ടിയൊ പെൺകുട്ടിയൊ?
മൂന്നു ആണ്കുട്ട്യേളാ.
ആഹ് ശരി. എത്രീലാ മ
വല്ല്യോൻ ഏഴില്. വല്യോന് ഏഴിലാണ് രണ്ടാമത്തോൻ നാലിലാണ്.
ചെറുത് ആഹ് അയി ശരി. അംഗനവാടി പോവലില്ല്യേ.
ഓഹ് പോയീണ്. ഇന്നും പോയിനി വന്നതാ.
അടുത്ത് ഇണ്ടേയ്ക്ക്യു ല്ലേ.
ആഹ് അംഗൻവാടി അടുത്തന്നേണ്.
ഉം ഉം മക്കള് സ്കൂളൊക്കെ
സ്കൂള് അടുത്ത് കൊർച്ചൊരു അടുത്തന്നെയാണ് എന്നാലും ബസ്സില മക്കള് പോവാ
ആഹ് സ്കൂൾ ബസ്സില് ല്ലേ
ആഹ് ആഹ്
പ്രൈവറ്റാ അല്ലെങ്കിൽ ഗവൺമെന്റ് സ്കൂളോ
അല്ല ഗവൺമെന്റ്
അത് ശരി ട്യൂഷൻ എന്തോ ഉണ്ടോ
ഇല്ല ട്യൂഷനൊന്നും ഇല്ല
ആഹ്
ട്യൂഷനൊന്നും പോകാൻ നേരം ഉണ്ടാവൂല മദ്ര മദ്രസ്സാണ് വൈകുന്നേരം
ആഹ് അതന്നെ അമ്മക്ക് അങ്ങനൊരു കൊഴപ്പണ്ടല്ലോ
ആഹ്
ആഹ് രാവിലയും വൈകുന്നേരം മദ്രസ് ണ്ട് സമയണ്ടാവൂലല്ലേ ആഹ് പിന്നെ എന്തേ പഠിച്ചേ
ഇന്ന് മദ്രസ് ഇല്ല ഇന്ന് വ്യാഴായൊണ്ട് ഇന്ന് മദ്രസ് ഇല്ല അ ഞാൻ പ്ലസ് ടു ആഹ് ഇന്നാ ലീവ്
പിന്നെ ഒന്നും ചെയ്ത് ഇണ്ടാവൂല
പിന്നൊന്നും ചെയ്തില്ല ഇങ്ങളോ? ആഹ് പിന്നെ കല്യാണായിലെ ആഹ് പിന്നെ അങ്ങനെ ഇവടെ ഇരിക്ക
ആഹ് ഞാന് ഉം ബി എ അറബിക്
കാവേന്
ആഹ് ഞാൻ ബി എ അറബിക്കാ പഠിച്ചേ
എ ഏഹ് എവിടേലും വർക്ക് ചെയ്യുണ്ടോ ഏഹ്
ചെയ്തിരുന്നു കല്യാണത്തിന്റെ മുമ്പേ ഒരു വർഷം സ്കൂള് പോയി പോയില്ല പിന്നെ പോവാൻ പറ്റീല പിന്നോരോ പ്രാരാബ്ദങ്ങളാണല്ലോ
ആഹ് അതന്നെ
അങ്ങനെ ഇപ്പം തീർത്തും മക്കള് രണ്ടാള് രണ്ട് മോളാണ് മൂത്താളാറില് രണ്ടാമത്താള് മൂന്നില്.
ആഹ്.
ഉം ഇപ്പം പിന്നെ തീർത്തും ആഹ് വന്ന് മദ്രസിൽ പോയി ഒരാള് ട്യൂഷന് പോയി നി ഒരാള് ഒരാൾക്ക് രാവിലെ മദ്രസ് ഒരാൾക്ക് രാവിലെ ട്യൂഷൻ അങ്ങനെ
ഇവടെ അടുത്താ ട്യൂഷന്
ആ കൊറച്ചങ്ങട്ടു പോണം ആക്കി കൊടുക്കണം ഉം മദ്രസേലും ആക്കി കൊടുക്കണം എന്താച്ചാല് നടന്ന് പോവാന്ള്ള ദൂരേയുള്ളൂ പക്ഷേ
ആഹ് ആഹ് ഞമ്മള് പോവേണ്ടി വരൂല്ലേ ആഹ് അപ്പ എട്ത്ത്ന്നൊന്നും കുട്ട്യാളില്ലേ
ആഹ് കുട്ടികള് ഒക്കെ ഉണ്ട് പക്ഷെ കുട്ട്യാള് ഉണ്ടെങ്കിലും നായ്ക്കള് ഓടിക്കേ ഒക്കെ ചെയ്യ്ണ്ട് കാരണ ഇപ്പ പേടിച്ചിട്ട് ആക്കി കൊടുക്കും അങ്ങോട്ടും ആക്കി കൊടുക്കും ഇങ്ങോട്ടും കൊണ്ടോരും.
ഏഹ്
അപ്പ അമ്മക്ക് പണിണ്ടാവും.
ആഹ്
ആക്കി കൊടുക്കണപണി സ്കൂള് പിന്നെ ബസ്ണ്ട്
ആഹ്.
സ്കൂൾ ബസ്സിലങ്ങ് പോകും.
ആഹ്
ഇത് മന്ത്രസ്സ് പോവാം ബുദ്ധിമട്ടൊന്നുല്ല ട്ടോ റോഡന്നെ ടാറിംഗ് ചെയ്ത റോഡെന്നെ നല്ല നേരന്ന റോഡാണ് പക്ഷെ ഞങ്ങള് വീടങ്ങട് കഴിഞ്ഞാ പിന്നെ ഫുള്ള് വയലാ
ആഹ്.
വയലിൻ്റെ നടൂക്കൂടേണ് റോഡ്. അപ്പൊ അമ്ക്ക് നായ്ക്കളൊന്നും കണ്ടാല് പെട്ടെന്നൊന്നും കുട്ട്യാക്ക് ഓടി കേറാനൊന്നും കയൂല.
കഴിയൂല അതന്നെ അവിടൊന്നും വീടുകൾ ഇണ്ടാവൂല്ല
അങ്ങോട്ട് വീടില്ല പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഉള്ളിലോട്ട് റോഡ് പോയിട്ട് അങ്ങനെയൊക്കെയാണ് വീട്
ആഹ്
പിന്നെ വണ്ടികള് ഇങ്ങനെ പോവും ചില ലപ്പം പറയാൻ പറ്റൂല ആഹ് പേടിയാണ് അപ്പ പിന്നെ വിചാരിച്ചിട്ടാക്കി കൊടുക്കും
ആഹ്
സൈക്കിളിൽ പോകുന്നവരൊക്കെ ഇണ്ട് മോള് പിന്നെ സൈക്കി ക്ക്ള് പോവാൻ കൂട്ടാക്കൂല പറഞ്ഞാല്
ആഹ് ഒരു മടി ആയിരിക്കും ഓൽക്ക് ഉം
പോവൂല്ലാന്ന് പറയും ആഹ് അതൊന്നുല്ല പക്ഷെ ഓക്ക് എന്തോരു മടി അല്ലാണ്ട് സൈക്കി ഓടിക്കും മദ്രസ പോമ്പോ പോവൂല അങ്ങനെയും പറയും മദ്രസ പോകും അങ്ങനെ പോകും നടന്നു പോവാൻ ഇഷ്ടാ ഇങ്ങനെ ആയതൊണ്ടാണ് ഈ നായ്ക്കടെ ശല്യം ഉള്ളോണ്ട് ഒരു തവണ ഓടി ക്കയും ചെയ്താണ് അപ്പം പിന്നെ ഭയങ്കര പേടിയാണ് ആഹ് അതന്നെ ഉം ഉം അങ്ങനെ രാത്രിലേക്ക് ചപ്പാത്തിയൊക്കെ ആക്കണം
ആഹ് ആഹ്
ഞമ്മക്ക് ചപ്പാത്തിയ
ആഹ്
ബാക്കി ചോറും കറിയൊക്കെണ്ട്
ആഹ്
ചോറ് തെളപ്പിച്ചുറ്റൊക്കെ വേണം അതൊക്കെ പിന്നെ ഇനി എട്ട് മണിയൊക്കായിട്ടേ ചെയ്യുള്ളൂ
ഏഹ് പിന്നെ വേറൊന്നും ചൂട് വേണ്ടി വരൂല്ലേ
ആഹ് ചൂട് വേണം ആദ്യൊക്കെ വെക്കല് തന്നെനു വൈകുന്നേരേം ചോറും കറിയക്കെ ആക്കലേനു ആദ്യൊക്കെ
ആഹ് ആഹ്
അപ്പം പിന്നെ ആഹ് ഒരു രാത്രി ഉമ്മക്കും ചോറ് വേണ്ട അപ്പം പിന്നെ തൾപ്പിച്ച് ഊറ്റും ഉം
എന്നാ പിന്നെ റെസ് കുക്കറില് അങ്ങനെങ്‌ട് എറക്കി വെച്ചാ പോരെ ചൂട് ഉണ്ടാവൂലേ
അയ്ന് റൈസ് കുക്കർല് അല്ലേല്ലേ
ആഹ് അല്ല വക്കാതെ തന്നെ അയിക്ക് എറക്കി വച്ചാ മതി രാത്രികക്ക്ല്ലേ
അപ്പൊ നല്ല ചൂടാവും അത്യാവശ്യം ചൂട് വേണം നേരിയ ചൂടൊന്നും പോരാ
ഏഹ് ഏഹ് നല്ല ചൂടുണ്ടാവുന്ന് പറിണേക്കാ ഞാന അത് ചെയ്തോക്കില്ലേ ഇൻക്ക് അതൊക്കെണ്ട് പക്ഷേ
സ്റ്റോറെ ഇട്ട് വെക്കലു വൈകുന്നേരം അങ്ങന തന്നെയ വെക്കല് ഇപ്പൊ പിന്നെ അത് കേടായി പോയി പിന്നെ വാങ്ങിയിട്ടുല്ല ഉം ആ ഒരു റെഡ് കളറ്ള്ള
ആഹ് ആഹ്
അത് കൊറേ ഉപയോഗിക്കുമ്പൊ പിന്നതിന്റെ വാഷ
ആഹ് അതന്നെ ആഹ് ഇന്റെ അട്ത്തും അതന്നെല്ലത് ഞാൻ പിന്നെ വല്ലാ ഉപയോഗിക്കലില്ല
വാങ്ങണം വാങ്ങണം വാങ്ങണം ഇങ്ങനെ വിചാരിക്കും പക്ഷെ ഇതുവരെ വാങ്ങിയിട്ടില്ല
ആഹ് അതുണ്ടായ പിന്നെ സുഖാണ്
ആഹ് സുഖാണ് ഞാൻ പിന്നെ നെയ്ച്ചോറൊക്കെ അയില വെ-
ആഹ് ഞാനും അങ്ങനെ തേങ്ങാച്ചോറ് വെക്കും
ആഹ് തേങ്ങാച്ചോറൊന്നും വെച്ച് നോക്കയില്ല നല്ല സുഖാ നെയ്യ്ച്ചോറ് വെച്ചാ നല്ലതാണ് കട്ട പിടിക്കൂല ബിരിയാണിയിലേക്കുള്ള റൈസൊക്കെ അങ്ങനെ ആക്കും ഇപ്പം പിന്നെ കേടായത് കൊണ്ട് കുക്കറ്ല് അടുപ്പിലാക്കുമ്പൊ ഒരു പേടിയാ അടി പിടിച്ചു പോവോന്ന് ഉം വീട്ടില് ആരെക്കെയ ഉള്ള?
ഇവടെ ഞാനും ഹസ്ബൻറും മക്കളന്നെ ഉള്ളൂ ഞങ്ങള് വീട് ആ സ്വന്തം ആഹ് ആഹ്
ആഹ് അവടെ ഹസ്ബൻ്റിന്റെ വീട്ടിലാരള്ളേ?
അവ്ടെ ഇമ്മിം ഇ പ്പിം എളച്ചനും എളച്ചി ഒക്കെ ഇണ്ട്
ആഹ്
പിന്നെ ഓല് ആ അഞ്ച് നാത്തൂമാര്ണ്ട് പിന്നെ ആ പിന്നെ ഓല് നാലാമ ക്കളു ആണ്
ആഹ് ശരി ആഹ് ആഹ്
അങ്ങനെക്കാണ് പോണ് ആഹ് അയ്ന് മാണ്ടി ഇന്റെ വീട്ടിലാകെ മൂന്നാളൊള്ളു ഓഹ് കന്നക്കത്തില്ല എല്ലാരും വരവും പോക്കും ഒക്കെ അതെല്ലെ നമക്ക് വാണ്ടിയത്
ആഹ് അതന്നെ ഞങ്ങൾ ഇവടെ മൂന്നാളെ ഉള്ളു ഇവടെ രണ്ട് ഏട്ടന്മാരാ
ഏഹ്
ഉം ഓര് രണ്ടാളും വേറെ വീടെച്ച് പോയി പ്പിം ഇമ്മിം
ആഹ് ഏഹ് ഇങ്ങൾ ചെറുതായിരി
ആഹ് അതെ അതെ പിന്നെ ഇൻ്റെ വീട്ടിലാണെങ്കിലും മൂന്ന് മക്കള് ഞാനും ഇന്റെ ഇത്താത്തയും കാക്കയും, എല്ലാരും കല്യാണമൊക്കെ കഴിഞ്ഞു. തോനെ ആള് വേണം, അപ്പൊ നല്ലൊരു.
ആഹ് തോനെ ആള് വേണം, അതാ രസം. ഉം, ഞാൻ ഇവിടെ ആഹ് അതെന്നെ. അപ്പോ നല്ലൊരു രസാണ് ചിരിയും കളിയൊക്കെ കാണാൻ, ഉം.
ക്ക് രണ്ടാള് രണ്ടാമത്തെ ആക്കും രണ്ടാള് ഞങ്ങൾക്കും രണ്ടാള്.
അവിടെ പേ ഇവിടെ പേരക്കുട്ടികളൊക്കെ തോനുണ്ട്, ഇളയച്ചന് അഞ്ചാളുണ്ട്.
ആഹ് ശരി.
കാക്കാക്കും ഉണ്ട് അഞ്ചാള് പിന്നെ നാ നാലാള് മൂന്നാള് അങ്ങനെ ഉള്ള പോലെ.
ആഹ് ആഹ് അയ് ശരി, ഇവിടെ എന്താ അറിയില്ല എല്ലാർക്കും രണ്ടുമോൽ അവിടെ നിന്ന്.
ആഹ്
ഒരു മാറ്റയില്ല പിന്നെ.
ആഹ്
ലായ് വലിയ ആളുക്ക് ഒരാണും ഒരു പെണ്ണും രണ്ടാമത്തെ ആളുക്ക്. രണ്ടാണ്, ഞങ്ങൾക്ക് രണ്ട് പെണ്ണ് മൂന്ന് വിധത്തിലാണ്.
ആഹ്
എന്നാലും ഉള്ളത് കൊഴപ്പൊന്നുമില്ലട്ടോ അങ്ങനെ ഉഷാറായി പോന്നു.
ഉം
പിന്നെ എന്താ വീട്ടിലൊക്കെ പോവാലില്ലേ?
ഓഹ് പോവുണ്ട് പെരുന്നാളുക്ക് പോയതാ, പിന്നെ പോയില്ല പിന്നെ ഇപ്പൊ മദ്രസും.
ആഹ് സ്കൂളും മദ്രസും ഒക്കെ ഉള്ളപ്പോൾ.
ഒഴിവില്ലല്ലോ?
ആഹ് കൊറെ ദൂരമുണ്ടോ വീട്ടിലേക്ക്?
ആഹ് കൊറച്ച് പോവുണ്ട്.
ഉം ബസ്സിന് പോവേണ്ട വരൂല്ലേ, ആഹ് ഒരു മണിക്കൂറൊക്കെ ഉണ്ടാല്ലേ?
ഉം ഉം
അയ് ശരി വണ്ടിക്കോ വരുന്നേ ബൈ ബസ്സിനോ?
ആഹ് വണ്ടിക്ക് തന്നെ പോരും.
ഞാ വണ്ടി വിടോ?
ഇല്ല ഞാൻ സ്കൂട്ടിയൊക്കെ വിടും അല്ല. മറ്റേ അങ്ങ് കാറിന്റെ നോക്കിട്ടില്ല.
ആഹ് സ്കൂട്ട് ലൈസൻസ് എടുത്തോ?
ഇല്ല കൊടു കൊടുത്തിട്ടേ ഒള്ളൂ, കിട്ടിട്ടില്ല. ലേർണേഴ്സിന് ആയിട്ടോള്ളൂ.
ആഹ് അത് ശരി പിന്നെ എന്താ.
പിന്നെന്താ ഉച്ചയ്ക്ക് ഇന്ന് കാര്യട്ടൊന്നും ഇല്ലേനി ഞാന്. ഒറ്റയ്ക്കല്ലേ ഉള്ള അപ്പോ പിന്നെ ഇന്നലത്തെ ചിക്കൻ കറി ബാക്കി ഉണ്ടായിനി അതെന്നെ ഇനി.
അയ് ശരി അപ്പോ മക്കള് വന്നാൽ കഴി
മക്കള് ഇല്ല ഓലുക്ക് പിന്നെ ചായ എന്തെങ്കിലും മതി. പിന്നെ രാത്രി കഴിക്കോള്ളൂ, സ്നാക്സ് ഉണ്ട്. ക്കേണ് ഇണ്ട് ചെലപ്പോ ഇണ്ടാക്കൂല. ചെലപ്പോ ബേക്കറി ആവും, അങ്ങനൊക്കെ ആവും ഇല്ല അങ്ങനെ തന്നെ വേണോന്ന്. ഇല്ല
ആഹ് ഹസ്ബന്റ് എന്താ ചെയ്യണ്
ഹസ്ബന്റ് ന് റൂഫിംഗ് വർക്ക് ആണ്
എന്താണ്
റൂഫിങ്ങേ പിന്നെ ബാർപ്പിന്റെ മോളിലൊക്കെ ഓട് ഇടുന്ന ആ ആ ആ ആ
അയ്ശെരി നാട്ടി തന്നെല്ലേ
ആഹ് നാട്ടില്ലേന്നേ ആ ആയിക്കോട്ടെ